ഹലോ ആഹ് കേക്കുന്നില്ലേ ആഹ് കേക്കുന്ന്ണ്ട്
ആഹ് ചുമ്മാ ഇരിക്കിരുന്ന് അവിടെയോ
ഇവിടെം വെറുതെ ഇരിക്കുവാരുന്നു
ഫുഡ്ക് ക്കെ കഴിച്ചോ
ഫുഡ് കഴിച്ചില്ല കഴിക്കണം മക്കളൊക്കെ പഠിത്തത്തിലാരുന്നു ഉം
ആഹ് ആഹ് നന്നായി പഠിക്കാനൊക്കെ പറഞ്ഞൊ ഇപ്പത്തെ കാലത്ത് വിദ്യാഭ്യാസംക്കെ വേണല്ലോ
അതെ പണ്ടത്തെ കാലത്തെ പോലെയല്ലല്ലോ പണ്ടെന്ന്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇതൊന്നുമില്ലായിരുന്നു ഇപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസംല്ലാണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുവോ പണ്ടെന്ന് പറഞ്ഞാ പത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പഠിത്തം നിർത്താരുന്നു ഇക്കാലത്ത് അത് പറ്റൂല്ല ഇക്കാലത്ത്ന്ന് പറഞ്ഞാൽ പ്ലസ്ടു പ്ലസ് ടു ബേസ് പ്ലസ് ടു അല്ലേ ഡിഗ്രി അല്ലേ
അതെ
ഉം അപ്പൊ പഠന ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ ഒട്ടും സാധിക്കൂല്ല
പണ്ടത്തെ പോലെല്ല ഇപ്പൊ അറിവ്ണ്ടായലാണല്ലോ എല്ലായിടത്തും വാല്യൂ ഉള്ളു
അതെ അറിവു വേണം ഏതൊരു അക്ഷയെ പോയാൽ പോലും അവിടെ ഒന്ന് അതിനെപ്പറ്റി കാര്യങ്ങൾ സംസാരിച്ച് റെഡി ആവണെങ്കിലും അതേ ഫോണിനെപ്പറ്റി അവര് എന്ത ഫോണിലല്ല ഇപ്പ എല്ലാം വരുന്നുണ്ട് അപ്പൊ ഫോണിലെ കാര്യങ്ങളെല്ലാംന്ന് അറിയണമെങ്കിൽ എല്ലാത്തിനും വിദ്യ വിദ്യാഭ്യാസം വേണം വിദ്യാഭ്യാസം ഇല്ലാത ഈ കാലത്ത് ഇവിടെ ജീവിക്കാൻ പറ്റൂല്ല
അതെ
ഉം
എവിടെ പോകുവാണെങ്കിലും ഇപ്പോ പുറത്ത് പോവാണെങ്കിൽ തന്നെ വിദ്യാഭ്യാസം ഇല്ലാതെ
ഉം അതെ അതെ പുറത്തേക്കൊക്കെ അത ദൂര സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴൊക്കെ വിദ്യാഭ്യാസമൊക്കെ വേണം അപ്പൾ ഇപ്പോ ഇപ്പോഴത്തെ പിള്ളേൊക്ക അല്ലേ പണ്ടെന്നൊക്കെ പറഞ്ഞ കഴിഞ്ഞാൽ കാരണവമാരില്ലാണ്ട് പിള്ളേര് പുറത്ത് പോകൂല്ലായിരുന്നു ഇപ്പത്തെ ഇപ്പത്തെ പിള്ളേ ആ ഇപ്പത്തെ പിള്ളേര് പ്ലസ്ടു ഡിഗ്രി കഴിഞ്ഞു എന്തേലും ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവര് സ്വന്ത അല്ലേ എല്ലായിടത്തും പോകുന്നത് എന്തുകൊണ്ട് വിദ്യാഭാസം ഉള്ളത് കൊണ്ടല്ലേ എല്ലാ മക്കളും അങ്ങനെപ്പ പെൺമക്കളാണെങ്കലും അത് ഇപ്പൊ പുറം ലോകങ്ങളിലേക്കൊക്കെ പോകുന്ന സ്വന്തം അല്ലേ കാരണവമാരൊന്നും കൂടെ പോകുന്നൊന്നുമല്ലല്ലോ
അതെ
വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഇ കാലത്ത് ഒന്നും പേടിക്കാനില്ല
വിദ്യാഭ്യാസം ഉണ്ടായാലെ ഇപ്പോൾ ഓരോരുത്തർക്കും നല്ല നല്ല ജോലികൾ വരെ കിട്ടുന്നുള്ളു
അതെ വിദ്യാഭ്യാസം വേണം വിദ്യാഭ്യാസം പൺ, പണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ? വിദ്യാഭ്യാസം. അത്ര, എല്ലാവർക്കും ഒന്നും ഇല്ലല്ലോ? ഇപ്പ, എല്ലാവരും ആ ഒരു മേഖലി തന്നെയല്ലേ?
പിന്നെന്താ, വിദ്യാഭ്യാസം. ഉം
വിദ്യാഭ്യാസം. ആ, വർധിപ്പ പ്പിച്ചു. അത് തന്നെ, പണ്ട് ആഹ്, ആദ്യക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയങ്ങളില്, നമ്മുടെ കഴിവുകളൊ ന്നും പൊർത്ത്. പോയിട്ട് പോകുന്നില്ലായിരുന്നു. ആഹ്, ആരെയും കാണിക്കുന്നില്ലായിരുന്നല്ലോ? ഇപ്പോന്ന് പറഞ്ഞ് കഴിഞ്ഞാല്, എന്ത് കഴിവുണ്ടെങ്കിലും അത്. മുൻപന്തിയില് നിർത്താനുള്ള അധ്യാപകരുണ്ട്. അത്, മുന്നോട്ട് കൊണ്ടുപോകാനുള്ളെ ആഹ്, ഒരു. എല്ലാം, ഉള്ളത് കൊണ്ട് ഇന്നത്തെ കാലത്ത് എല്ലാവരും നല്ല തില്... എത്തിപ്പെടുന്നുണ്ട്.
ഇപ്പത്തെ ഈ വിദ്യാഭ്യാ സത്തിന്റെ പരമായിട്ടുള്ള അതല്ലേ മുന്നോട്ട് പോകുന്ന. പണ്ട് ന്ന് പറഞ്ഞാ അങ്ങനെന്നും ഇല്ലല്ലോ?
അതെ.
ഇപ്പ, എല്ലാരും നല്ല വിദ്യാഭ്യാസത്തിന്. ആഹ്, ഒരു താണ്.
ഇപ്പം, നല്ല, നല്ല, ജോ അം. ജോലികള് കിട്ടണങ്കിൽ വരെ വിദ്യാഭ്യാസം വേണം.
ആഹ്.
ഇല്ലാത്തവര് വീട്ടിലിരിക്യാണ്.
ജോലിയേ കിട്ടാനും ബുദ്ധിമുട്ടല്ലേ? സാധ്യതകൾ കൊറേണ്ട്. പക്ഷേ. ഏ, എല്ലാം വേണം. സാമ്പത്തികപരമായിട്ടും വേണം. പിന്നെ..
അതെ, ഇപ്പക്കെ ഇംഗ്ലീഷും അത്യാവശ്യം എല്ലാ ഭാഷകളും പഠിച്ചിരിക്കണം.
കളും പഠിച്ചിരിക്കണം. അത് തന്നെ ഇംഗ്ലീഷ് അല്ലെ. ഇപ്പ, പൊറത്ത് പോയാലൊക്കെ കൈകാര്യം ഇംഗ്ലീഷ് അല്ലേ? മലയാളം കൊണ്ടൊന്നും നമുക്ക്. ഇപ്പ, എവിടെ അധികം ഒന്നും പിടിച്ച് നിക്കാൻ കഴിയില്ലല്ലോ? കേരളം വിട്ട് കഴിഞ്ഞാല്.
ഇല്ല.
ഉം. പണ്ടത്തെ, കാര്യങ്ങളൊക്കെ യാണ്. ഇപ്പത്തെ വിദ്യാഭ്യാസ മേഖലകളില്. പ്പോ, പിന്നെ, എന്താ പറയാ, മ വിദ്യാഭ്യാസത്തിന്റെ ഓരോരോ.
ഇതൊക്കെയാണ്. എല്ലാവരും നല്ല പ്രാപ്തരായി. പെൺ മക്കളൊക്കെ ആണെങ്കിലും നല്ല. ഇപ്പ, ഒരു പതിനെട്ട് വയസ്സിന് പതിനെട്ട് വയസ്സാകുമ്പോത്തേക്ക്. എല്ലാ പെൺകുട്ടികളും. പ്രാപ്തരായില്ലേ അതീ വിദ്യാ വിഭ്യാസ മേഖല പുരോഗമിചെന്റെ, ഭാഗമായിട്ടല്ലേ എല്ലാവരും. മുന്നില് എറങ്ങുന്നത്. പണ്ട് എന്ന് പറഞ്ഞാ, ആമ്പിള്ളേര് ഇല്ലാണ്ട് പെൺപിള്ളാരെ പെൺ പിള്ളാരെ പൊറത്തറക്കൂലായിരുന്നു. എർങ്ങാൻ പേടിയല്ലായിരുന്നോ?
അതെ..
എന്താ ചെയ്യണ്ടേ.. എവിടെ ചോദിക്കണ എങ്ങനെയാ, എന്നൊക്കെ തൊരു ഇതല്ലായിരുന്നോ? ഇപ്പ, അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇപ്പ എല്ലാം ഒരു ഫോണും ഉണ്ട്. പൈസ ഇണ്ടെങ്കിൽ. ആഹ്, രാത്രികളിൽ വരെ പെൺകുട്ടികൾ ട്രെയിനിലൊക്കെ തന്നെ യാത്ര ചെയ്യുന്ന ലെ.... ആഹ്, കാലത്തിന്റെ മാറ്റം കാലത്തിന്റെ മാറ്റം അനുസരിച്ച് വിദ്യാഭ്യാസത്തിന്റെ ആ ഒരിതും മാറി. എല്ലാവരും, എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കാനൊക്കെ നല്ല മിടുക്കരായി.
എല്ലാവരും ഇപ്പോ പൊറത്തോട്ടേക്കും വിട്ന്ന് ആദ്യം വച്ചിട്ടുണ്ടെങ്കിൽ ആരും ഇങ്ങനെ പുറത്തേക്ക്, ആറ് മണി കഴിഞ്ഞ്. ന്റെ പെൺ കുട്ടികള് വീട്ട്ന്ന് എറക്ക്ണ്ടായിരു ന്നില്ല.
ഉം
ആഹ് സിസ്റ്റം ഒക്കെ ഇപ്പം മാറീലെ
മാറി ഇപ്പം പെൺകുട്ടികളാണ് മുമ്പിൽ എല്ലാത്തിലും
അതെ ആദ്യം ചെക്കന്മാര് ആങ്ങളമാരില്ലാതെ
തരുമ തൊറക്കുക അത് തന്നെ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല
ഉം ഇപ്പൊ ഒറ്റയ്ക്ക് പഠിക്കാൻ പോക്ക് വരുത്ത്
അതെ ഇപ്പം വീട്ടിലെത്തുന്നത് പറയുന്നവരെ വീട്ടില് എത്തി കഴിയുമ്പോളായിരിക്കും
അതെ
പെൺകുട്ടികളൊക്കെ അത്രക്കും അതെന്താ വെച്ച് കഴിഞ്ഞാൽ ആഹ് ഒരു വിദ്യാഭ്യാസം ആഹ് ഒരു ഇതിന്റെ ആണ് അറിവിന്റെയാണ്
അതെ
അറിവുണ്ടല്ലോ എവിടെ ആരോട് ചോദിച്ചാലും എന്ത് കണ്ടാലും എല്ലാം എ ഇപ്പൊ എവിടെയാണേലും ഒന്ന് വായിക്കാനും എഴുതാനും എല്ലാം നല്ല ഇതുണ്ടല്ലോ ഏതൊരു ഇത് കണ്ട് കഴിഞ്ഞാലും അവിടെ ചോദിക്കാനും പറയാനും ഒക്കെ നല്ലേ മിടുക്കരായ പെൺകുട്ടികളല്ലേ ഇപ്പോൾ അതെന്താ വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ടാണ് അത് നടക്കുന്നത് ഇല്ലെങ്കിൽ വിദ്യാഭ്യാസം കുറവുള്ളവർക്ക് അതിനുള്ള ഒരു ഇത്ണ്ടാവൂല്ലേ ഒരു പേടി ഉണ്ടാവും ആരോട് ചോദിക്കണം എന്താ എങ്ങനെയാ വായിച്ചാൽ എന്താ അറിയത്തില്ല അങ്ങനെയൊക്കെ ഒരിതുണ്ടാവും ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇപ്പൊ എന്ത് കാര്യങ്ങളും ആരോട് ചോദിക്കാനും എടുക്കാനും എല്ലാം നല്ല ഇതല്ലേ അതാണ് പണ്ടത്തെ കാലോം ഇപ്പത്തെ കാലോം തമ്മീലുള്ള വിദ്യാഭ്യാ വിദ്യാഭ്യാസത്തിന്റെ ആഹ് ഒരു
പിന്നെ പണ്ടത്തെ കാലത്ത് വെച്ച അധികാരെയും പഠിപ്പിക്കില്ലാരുന്നു എല്ലാവരെയും ചെറുപ്പത്തിൽ തന്നെ കൂലിപ്പണിക്കും എങ്ങനേലും
അതെ അതാ പറഞ്ഞെ കഷ്ടി ഒരു പത്താം ക്ലാസ് പത്താം ക്ലാസും ഇല്ല എട്ടാം ക്ലാസ് ഉം പഠിച്ച് ആഹ് ഇന്നത്തെ കാലം മാറി എല്ലാവർക്കും ആയി അച്ഛനമ്മമാർക്കൊക്കെ വിദ്യാഭ്യാസമായി ഇപ്പം മക്കൾക്കും മക്കളെ ആഹ് ആഹ് അതിനേക്കാളും ഉന്നതീയിൽ എത്തിക്കണംന്ന് കാരണവന്മാര് വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും നല്ല അറിവും കാര്യങ്ങളുമെല്ലാം ആയി മുന്നോട്ട് പോകുന്നു
അതെ
മ്
ഉ
പിന്നെ
എല്ലാരോടും പെരുമാറാനും
ആഹ് അതെ എല്ലാം അറിയാം ഒക്കെ ഇക്കാലം
അതെ
പിന്നെ വേറെ
വേറെ അപ്പൊ മക്കളൊക്കെ എന്താ പഠിക്കണേ
മക്കള് പിന്നെ ചെറിയ മക്കളാ എട്ടാം ക്ലാസ്സില് അങ്ങനെ പറയാ ആഹ് ചെറിയ മക്കള്കളാ യു പിയിലൊക്കെ പഠിക്കുന്ന മക്കളാ ഹൈസ്കൂള് ഒരാള് ഹൈസ്കൂള് ബാക്കി രണ്ടു പേര് എൽ പി യു പി അങ്ങനെയൊക്കെ എന്നാലും അവർക്കുമില്ലേ ഇഷ്ടം പോലെ പഠിക്കാനും
ആഹ് ഇപ്പൊ പിന്നെ ഒരുപാട് ക പഠിക്കാനുണ്ട് ഉം
പഠിക്കാനുണ്ട് ഇഷ്ടംപോലെ പഠിക്കാനുണ്ട് അതെ യ് പ്പ അതൊണ്ട് പ്പൊ യു പി എത്തിയാലും അത്യാവശ്യം പുറത്ത് പോകുമ്പോ ഹ പിന്നെ നമ്മ കാർണവന്മാരെക്കാളും ഐഡിയയും കാര്യങ്ങളും മക്കകൊണ്ട് പ്പൊ ആ ഒരു രീതിയില് പഠിപ്പിതൊക്കെ ആയ കൊണ്ട്
ഇപ്പൊ പിന്നെ രക്ഷിതാക്കൾക്കും പഠിക്കണം ന്നുള്ള ചിന്തയൊക്കെ വന്നത് കൊണ്ട് എല്ലാരിം ഇരുത്തി പഠിപ്പിക്കും ഫ്രീട്യൂഷനും ഉണ്ട് മറ്റ് സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നുണ്ട്
ഉ ഉ ഉ അല്ലേലും ഇപ്പഴത്തെ രക്ഷിതാക്കളും പഠിക്കാൻ പോകുന്നുണ്ടല്ലോ അ ആദ്യം പഠിക്കാൻ പറ്റാത്ത ആൾക്കാര് പ്പൊ പഠിക്കാൻ അവരും മുന്നിലിറങ്ങുന്നുണ്ട് അവരുടെട കഴിവുകളൊക്കെ ഏപൊറത്ത്റക്കാൻ വേണ്ടി അവരും ഓരോ കാരണവരെ തെരഞ്ഞെടുത്ത് കാരണ അവരും പോകുന്നുണ്ട് മക്കളെയും ക്ലാസ് വിട്ടുകയും മക്കളെ വി ട്ടു കഴിഞ്ഞാൽ അവരു ആണ് പഠിക്കാൻ പോവണിപ്പൊ ആ ഒരു കാലഘട്ടമായി അതെല്ലാം നീത് അ ത അവർക്ക് ബോധ്യയായി വിദ്യാഭ്യാസം ഇല്ലാണ്ട് പുറത്തേക്ക് എ റങ്ങാൻ പറ്റില്ല എന്നുള്ള ഒരു ബോധ്യ ധ്യം ഉള്ളത് കൊണ്ട് അവരങ്ങനെ ആ ഒരു ഇതിലിപ്പ എല്ലാരും അങ്ങനെ പോകുന്നത്
ഇപ്പൊ എല്ലാ ജില്ലകളിലെൾക്കാര് പരസ്പരം എല്ലാ ജില്ലകളും പോയി പോയി. ഒരുവിധ എല്ലാഭാഷകളും.
ഭാഷകളും പഠിച്ചു അല്ല ആ അവിടുത്തെ രീതികളും എല്ലെ ഏകദേശം എല്ലാർ. കുപ്പേ ഒരു അറിയാം പണ്ടങ്ങനെ. പണ്ട് അങ്ങനെയലല്ലോപ്പ നമ്മള് വയനാട്ടിലാണെങ്കിൽ അവിടെതന്നെ വേറെ എവിടേക്കും പൊറത്തേക്കൊന്നും അധി. പ്പാരും അങ്ങനെ പോവുന്നില്ലല്ലോ.
അതെ ഇപ്പൊ വയനാട്ടിലാണെങ്കിലും പൊർ. ത്തെ ജില്ലക്കാരൊക്കെ ഇവിടെ വന്നിട്ടാണ് പഠിക്കും പണിയെടുക്കൊക്കെ ചെയ്യണ.
ആതെ. പിന്നെ വേറെ ന്ന പിന്നെ ആയിക്കോട്ടെ ശരി എ ന്നാല്.
ആ ആയിക്കോട്ടെ ശെരി.
ആഹ ശരി. ശെരി